ആ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആഹ് ആഹ് അങ്ങനെപോകുന്നു സുഖം അവിടെയോ
ആ സുഖം മഴ ഉണ്ടായിരുന്നോ ഇന്ന്
ഇന്ന് മഴണ്ടായിട്ടേയില്ല നല്ലൊരു കാലാവസ്ഥേയിരുന്നു അവിടെയോ
ഇവിടെയും വൈകുന്നേരം ചെറുതായിട്ടൊന്നു ചാറി അല്ലാതെ പകൽ വലിയ കൊഴ പ്പൊന്നുല്ലായിരുന്നു
ആണല്ലേ ആഹ് ഞാനിപ്പ ദേ ഒരു കല്യാണത്തിന് പോയി ദേ ഇപ്പ വന്ന് വന്നിട്ടേള്ളു കുറച്ചു നേരായിട്ടേള്ളു
അ ആഹ്
ഊം
കല്യാണത്തിന് പോയിട്ട് എന്തെ ക്കെയുണ്ട് വിശേഷം
കല്യാണത്തിന് പോയിട്ട് രാവിലെ നമ്മള് പോയതേയിരുന്നു ആഹ് ഞങ്ങളെ കുറിച്ച് അ അറിയുന്നവരെ ന്ന്യേണ്
ആഹ് ആഹ്
ആഹ് സദ്യൊക്കെ കഴിച്ച് ആഹ് അത് കഴിഞ്ഞിട്ട് ചെ ക്കെന്റെ ഏഹ് വീ ഏ വീട്ടിന്റെ ചെ ചെക്കന്റെ വീടും കൊറച്ച് ദൂരാ അ അങ്ങോട്ട് പോയി അവിടെ ഹോള് ള്പരിപാടി ഇണ്ടായിന്നു അതും കഴിഞ്ഞ് വന്നു
ആഹ് പെണ്ണിന് ജോലിയൊക് ഒക്കെയുള്ള പെണ്ണാന്നോ അഹ്
ഡോക്ടറാണ്
ആഹ് ആഹ് ആഹ് അപ്പൊ നല്ല രീതിയില് സ്ത്രീധനോക്കെ കൊടുത്ത്ള്ള കല്യാണായിരുന്നായിരിക്കോല്ലോ
ആഹ് അതെ അതെ നല്ല സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഇഡാരുന്നു
ആഹ് സ്ത്രീധനം നിരോധിച്ചെന്നൊക്കെ പറഞ്ഞാലും ഒരറ്റത്തൂടി കൊടുക്കാനൊള്ളത് കൊടു ക്കുന്നണ്ടല്ലേ പാവങ്ങടെ എടേലായിരി ഈ പാവങ്ങടെ എടേല് നിരോധിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല അവരും കടായാലും എടായാലും
അല്ലെ ഇങ്ങനെ പ ഇങ്ങനെ ഇടു അവർക്കൊരു ഇതായിരി ബുദ്ധിമു
ആ വിറ്റ്പെറക്കി എല്ലാം, അവരും കൊടുക്കുന്നൊണ്ട്-
കടബാധ്യതയാവും.
ആണ്- ഉം-
ഇവരിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല പക്ഷേ പാവങ്ങളായിരിക്കും, പെട്ടുപോവുക. അവരും എങ്ങനെ എങ്ങുംചെയ്തിടും. അവരെ മോള്. കാണുന്നെല്ലാം ഇതെല്ലാം മേടി..
ആ മക്കളെ വെഷമിപ്പി ക്കേണ്ടാന്നു, വിചാരിച്ച് മാതാപിതാക്കൾ ഒള്ള തൊക്കെ.. പോലെ വിറ്റു പെറുക്കി. മക്കളെ കെട്ടി.. ഉം ഇത്രയും കൊടുത്ത് കെട്ടിച്ചിട്ട്. എന്നിട്ടും എന്തുവാനീ ഇതല്ലേ കെട്ടിച്ചുവിടുന്ന വീടുകളിൽ നടക്കുന്നേ. ഉംഅങ്ങനെ അങ്ങനെയ- ഇങ്ങനെചെയ്ത്‌ തൂങ്ങി മരിച്ചു പെട്രോൾഒഴിച്ചുകൊന്നു എന്തൊക്കെ ഇതെക്കയാ അതാ അവരവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഒന്നും കെട്ടിച്ച് വിട്ടടുത്തൊന്നും. അല്ലേ കോടികൾ സ്ത്രീ സ്വർണ്ണം കൊണ്ട്മൂടിച്ചെ ന്നെന്ന് പറഞ്ഞാ
ഇനിം ഇനിം വേണന്നുള്ള ഇതായിരിക്കും.
ആണാണ് ആണ് അത് അത് ഇത്രയും കൊടുത്താലും. അതുംകൂടെ എന്താ നീ കൊണ്ടുവരാഞ്ഞ ഞ്ഞെ അവർ ചോദി-
അതെയതെ സത്യം പിന്നെ വീട്ടില്നിക്കു ഇത് മൂത്തത് കൊണ്ടുവന്ന പോലെതന്നെ ഇളയത് ഇളയത്കൊണ്ടുവന്ന
ആ ആ ആ ഒരു വേർതിരിവ് എല്ലാ വീടുകളിലും ഉണ്ട്.
എന്ത്കൊണ്ടുവന്നാലും മനസി-
ആ അതും പറയും അവന് മര മോള് അതുകൊണ്ടു വാ- ഇതുകൊണ്ടുവന്ന് നീ എന്താ വന്നേ നമ്മള് കേട്ട് ഇല്ല കേൾക്കാതായാലും അവര് വേറുള്ളള്ളര്ടുത്ത് ഇങ്ങനെ പറയുമല്ലോ മ്മ് അത് അപ്പോ നമുക്ക് മനസിലാവല്ലോ നമ്മളേ കൂടി ചേർത്താ ഇത് പറയുന്നേ മ്മ്
അവര് അവരാ യായിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കാനും ഉണ്ടാവും കൊറെേ ആൾക്കാര് ഇവരുടെ മുമ്പിൽന അത്ര ഇതൊന്നും അല്ലല്ലോ പൈസയൊന്നും ഇല്ലല്ലോ അതൊക്കെ
മ്മ് അത് കേൾക്കുമ്പോ നമ്മുക്കൊരു വിഷമം വരും നമ്മ അമ്മള് കൊണ്ടുവന്നത് എത്ര അഞ്ചോ ആറോ വർഷം മുന്നേ ഉള്ളതായി രിക്കും അവരിപ്പ മ്മ് അങ്ങനച്ച്യ അന്നത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പഴ സ്വർണത്തിനെല്ലാം വില കൂടുതൽ മ്മ് മ്മ് അത് രുത്ര അപ്പ ഈ കാലത്ത് അവരിത്രയും കൊണ്ടു വന്നല്ലോ നമ്മൾ അത്രയും കൊണ്ടുവന്നില്ലല്ലോ മ്മ് മ്മ് മ്മ്
അപ്പൊ ചിലപ്പോ ചില വീട്ടുകാരെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കൂടി വേണന്നൊക്കെ ചിലവരിപ്പോ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട്ണ്ടാവുമ്പോ അങ്ങനെ പറയും
മ്മ് മ്മ് അല്ല ചില സ്ഥലങ്ങളില് ഒരു ഫിക്സഡ് സ്വർണ്ണത്തിന് ഇത്ര പവൻ കൊടുക്കാന്നും ഇത്ര ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കാന്നും
മ്മ് ശരിക്കും അങ്ങനെ ഇനിയുള്ള തലമുറ ഏറ്റം കുറഞ്ഞ രീതിയിൽ ചെയ്യാനേ നോക്കുള്ളൂ
മ്മ് മ്മ് ഓഹ് ഇനിയുള്ള കാലത്ത് കല്യാണോ കാണുവോ എനിക്കറിയാൻവയ്യ ഇതേ രീതിൽ കല്യാണം ഓ പിള്ളോരിപ്പം തന്നെ പഠിക്കും പിള്ളാരെല്ലാം ഓരോരുത്തരെ കണ്ട് വെച്ച് വച്ച് അവരെ കൂടങ്ങ് പോവൂല്ലയോ
പിന്നെ അതുപോലെ തന്നെ അതാണ് ഏറ്റവും നല്ലത്
ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പരിചയപ്പെട്ടു അവര് അങ്ങ് അവരുടെ ജീവിതംങ്ങ നോക്കി അവര് പോകും അവരിപ്പ കല്യാണത്തിനൊന്നും കണ ഒന്നുമില്ല
ലിവിംഗ് ടുഗെതർ കൂടുതലുള്ളത്
മ്മ് മ്മ് ടുഗെതറും എനിക്ക് അവനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരുത്തനെ കണ്ടങ്ങ് സെറ്റ് ആക്കുവ എനിക്കിനി അവനെ മതി ഉം ഇടക്ക് വേണോങ്കി ഒരു കല്യാണം ആ ഒരു കണക്കിന് സേശ് അത് ജിപ്പൊ നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കി അത് നല്ലത അല്ലാതെ ചുമ്മാ ഒരു തമാശ ട്ടെന്നുള്ള രീതി നി കുറച്ച് നാള് ജീവിച്ച് പിന്നെ എനിക്ക് അവനെ വേണ്ട അല്ലെങ്കി അവളെ വേണ്ട ണ്ടാന്നുള്ള രീതി വരുവാവുമ്പോ അതും വീട്ടുകാർക്കും എ എല്ലാർക്കൊരു ബുദ്ധിമുട്ട
ഉം അത് ശരിയാണ് പഷെ നമ്മളായിട്ട് ന്ന ഒറ്റക്കൊരു കണ്ടുപി ടിക്കുന്നേന്റെയാണ് എൻറെ കണക്കിന് അതായിരിക്കും നന്നാവ അത് അറിയില്ല രണ്ട് രീതിയിലും നല്ലതാണ്
ആഹ് അതെ
പഷെ എന്തായാലും ഞാനൊരു കല്യാണം കഴിക്കുവാണെങ്കി എന്തായാലും സ്ത്രീ സ്ത്രീധനം കൊടുത്തിട്ടൊന്നും ഒരുത്തനീം കെട്ടൂല
ആഹ് അല്ലെങ്കി നമ്മള് പഠിച്ച് അന്തസായി
എടുത്തിട്ട് അങ്ങനെ കല്യാണം കഴിച്ചാൽ മതി. അത് തന്നെയാണ് നല്ലത് നമ്മള് സ്വന്തം കാലി നിക്കാതാവു അവര് അവ്ടെ അടുത്ത് എന്തെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ നമുക്കൊരു ജോലി ഇണ്ടല്ലോ നമുക്ക്
ആന്നാന്നാന്ന് നമുക്ക് എന്തെങ്കിലും തിരിച്ചൊരു മറുപടി പറയാനായാലും ഒരു ജോ ജോലി ഉണ്ടന്ന്ള്ളതാ ധൈര്യ ഉണ്ട് ആരും നോക്കിയില്ലെങ്കിലും നമുക്ക് പത്ത് രൂവ കിട്ടാന്
അതെ അതെ ആ ഇതില്ലാതാവുമ്പൊയാണ് ആത്മഹ ത്യയൊക്കെ ചിന്തി പിന്നെ പലരും ഉം വീട്ടി പോയ അവടെ കുത്തി വാക്ക് കേൾക്കേണ്ടി വരും ഇ എങ്ങനെയാ ജീവിക്കുക പണിയെടുക്കണം എന്നുള്ള അതൊന്നും ചിലപ്പോ അതിനുള്ള പ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും വര കഥ കുട്ടവ്
മ് മ് ഉം ഇപ്പൊ കല്യാണംന്ന് പറയുമ്പൊഴേ മുന്നേ ഇപ്പഴത്തെ ഏത് മോഡലാണോ ആ മോ മൊടല് കാറ് പിന്നെ പിന്നെ ഇത്ര ഇത്ര പവനി കൊറയാതെ സ്വർണ്ണം ആ ക്ക പർഞ്ഞ് ആ അതിപ്പോ ഇത് ഈ കാശുള്ളവര് ഇതെല്ലാം അങ്ങ് തുടക്കം ഇട്ട് വെ
ഉം അതെ അതെ തില് കൊറെ പേര് അല്ലാത്ത ചിലരുണ്ട് കേട്ടോ സ്ത്രീധനം വേണ്ട എന്ന് പെണ്ണിനെ മാത്രം മതിയന്ന് പറയുന്നവരും ഉണ്ട്
ആ ആ അത് എന്നാലും അപൂർവമായിട്ടല്ലേ ഉള്ളൂ ഒരു ഒരുപാട് പേര അങ്ങനെ ഇല്ലല്ലോ
ആഹ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂ ഇങ്ങനെയ ഉണ്ട് നമ്മള അറിയാതെ നമ്മൾ ചിന്തിക്ക എല്ലാരും ഇങ്ങനെയ ആയിരിക്കുന്നു പക്ഷെ പക്ഷ ഉള്ളിന്റെള്ളിൽ ഇങ്ങനെയ ചിന്തി ക്കുന്നവരും ഉണ്ട്. അ ഓരോ വാർത്തകൾ കാണുമ്പോഴേ നമ്മള് ശരിക്കും ഞെട്ടി പോവാ
ആ
ആരും അങ്ങനെ ചിന്തിക്കില്ലന്ന ആയിരിക്കും പക്ഷെ ഒരു വ യിരിക്കും ഉം അതെ അതെ
പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആ ഇല്ല അവിടെന്ന്പ്പോ ഒന്ന് കയിഞ് വന്നിട്ടേള്ളൂ ഇനിപ്പ ചായ അഹ് ഉണ്ടവോ അറില്ല നോക്കണം
ആഹ ആഹ
അതെ ഇപ്പ അവിടുന്ന് കഴി ച്ച് വന്നോണ്ട് ഫുഡ് ഇനിപ്പൾഇല്ല പിന്നെ ആ ഇനിയിപ്പൊ നാ സ്കൂള് തുർക്കല്ലേ
ഓ നാളെ സ്‌ കൂൾതുറാപ്പാ
ഉഹ ആഹ അപ്പൊ എല്ലാം ബുക്ക്‌
ഓ ബുക്ക് തണ്ടേ കുറച്ചു ബാഗ് ട്ടൊണ്ടിരിക്കുന്ന് കൊറച്ചിട്ട് കഴിഞ്ഞ് ആഹ
ഓ അയ് ശരി
ഉം
ആഹ അപ്പൊ ഇനിയിപ്പോ നാളെ മുതൽ പിള്ളേരെ ല്ലല്ലേ
ആ നാളെ തൊട്ട് സ്കൂൾ യൂണിഫോം തയ്ക്കാൻ കൊടുത്തേക്കുന്ന കിട്ടിയില്ല
ഹം
അങ്ങനെയൊക്കെ ഓരോ തെ രക്കുകളും
ആ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആ കഴിഞ് കഴിഞ് അവിടെ എന്തുവാരുന്ന് ഫുഡ് കല്യാണ വീട്ടില്
കല്ല്യാണ വീട്ടില് ബിരിയാണി യേന്ന് വൈകുന്നേരം ഇപ്പം ബിരിയാണിയേഴ്ന്ന് രാ ഉച്ചക്ക് സദ്യ
ഉം
സദ്യ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയ് മറ്റേ ഹോളിലേക്ക് പോയപ്പോ ഇപ്പദാ ബിരിയാണി കഴിച്ചിങ്ങുവന്ന്
ആ ആ
അങ്ങനെ ഏയ് നീ യാത്രയൊക്കെ പോവാറുണ്ടോ
ആ പോയായിരുന്ന് പോവാറുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നാർ പോയിരുന്നു വെളുപ്പിനെ വന്നതേ ഒള്ളൂ
ആണോ ആ ഉം ആ ഞങ്ങളും യാത്രയൊക്കെ പോവാറുണ്ട്
ആ എവിടെ പോയാരുന്ന അടുത്ത സമയത്ത്
ആ ഞമ്മളെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേ രുന്നു പോയത്
എവിടെയാ
ആ ഇവിടെ അടുത്തന്നെയാ അടുത്തല്ല ആ മലപ്പുറം
ഉം ഉം ഉം എങ്ങനെ ഉണ്ടായിര്ന്ന് റൈഡും കാര്യങ്ങളും ഒക്കെ
കൊറവേരുന്നു ഇവിടേന്ന് വെച്ച് പൈ കൊറവേര്ന്നു റൈഡും കൊറവേര്‌ന്ന്‌ വെള്ളും ഒ ഒക്കെ ഏ മറ്റേ മ വിസ്മയ പോലെ ഒന്നും അല്ല
ആ ആ ഇപ്പൊ കണ്ടോ മറ്റേ വെമ്പായ എ ന്തോഏതോ ഏതാ ഹാപ്പി ലാന്റാണോ എന്തുവാന്നറിഞ്ഞില്ല അവിടെ എന്തോ റൈഡ് തകർന്ന് വീണ് ആ വെമ്പായത്ത് അപകടം ഏ ചെറിയ രീതിയിലൊക്കെള്ള അപകടൂള്ളൂ ആർക്കും ആരും മരിച്ചിട്ടൊന്നൂല്ല ഉം ഉം ഉം
വേമ നമ്മള് പോയി
ഇത് അല്ലാതെ തന്നെ ഇപ്പൊ ഉത്സവം ഈ എന്തെങ്കിലും ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക് അവരും ഇത് ട്ടിലാട്ടവും തൊട്ടിയാട്ടവും അല്ലെ അത് ഡ്രാഗണും അത് അതൊക്കെ എന്തോ സുരക് ക്ഷയാണെന്നെനിക്കറിഞ്ഞൂടാഅവര് ജസ്റ്റ് കൊണ്ട് വെക് സംഭവങ്ങളെ ലെ അതൊക്കെ ഫിക്സ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവല്ലല്ലോ എപ്പോഴും അവിടുത്തന്നിങ്ങനെ അവരങ്ങോട്ടും അങ്ങോട്ടും അത് ഇളക്കി അങ്ങോട്ടും കൊണ്ടു പോകുന്ന രീതിയിൽ വച്ചിരിക് അതൊകെ കാണുമ്പോര് ഉം
നാല്നാല മതി അത് സുരക്ഷയിലതൊക്കെ
ഇപ്പ മറ്റേ ആകാശ ത്ത് പോയിരുന്ന ഡിന്നർ കഴിക്കാനുള്ള സ് സംഭവൊക്കണ്ടാരുന്നോ അതൊക്കെ അങ്ങ് ആഅത് ഇവിടൊക്കെ ഇപ്പ ഉണ്ടായിരുന്നു ഇപ്പ ഞാൻരണ്ടൂന്ന് സ്ഥലത്ത് കണ്ടക് കേറിയിട്ടൊന്നുമില്ല മുകളിൽ വരെ ആകാശ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഡിന്നർ കഴിക്ക ഡിന്നറ് ടൈനിങ്ങ് ടേബിള്കണക്ക് വന്നിട്ടതിൻ്റെ ചുറ്റ് ന്നും കസേര വന്ന്
നല്ല പല പൈസായിരിക്കു തോന്ന്ന്ന്
ആ റേറ്റാണെങ്കിലും അതിനകത്ക്ക കേറി പോയി പ്പോ ഇരുന്ന് കഴിക്കാനൊക്കെ ഒരു ധൈര്യം വേണ്ടായോ ഉ ഉം ചങ്കൂറ്റൊക്കെ ഉള്ളവര് കേയ വാരിക്കും ഉം
നമ്മള് റൈഡിൽ പോന്ന
നമുക്ക് കേറുന്നതല്ല കൂടുതൽ പേടിയ അത് പൊട്ടി വീഴുവോ അത അങ്ങനാകോ എങ്ങന ആാവോ എന്നൊക്കെ അങ്ങനെയുള്ള ഒരു പേടിയാണ് കൂടുതൽ മനസ്സിൽ
അതെ അതെതെ ഉം
വേറെന്തോവാ
പിന്നെനെ ഇരിക്കുന്ന
ഉം വേറൊ ന്നും ഇല്ലാടാന്ന ഏതെങ്കും ഞാൻ വിളിക്കുന്നുണ്ടേ